കേൾക്കാം
ആ എന്തോ വിശേഷം ക്കോ
ഉറങ്ങായിരുന്നോ..?
ഏയ് ഉറങ്ങിട്ടൊന്നുല്ല ഇവിടെണ്ട്
ഉം റസ്റ്റ് എടുക്കണ സമയല്ലേ?
ഓ റെസ്റ്റ് എടുക്കുന്ന സമയം.
മ്മ് ഹ ഹ
ഉം എത്ര എളുപ്പം പെട്ടന്ന് പണി അഴിച്ചിട്ട് എളുപ്പം പണി കഴിഞ്ഞിട്ട് റസ്റ്റ് എടുക്കണംന്നല്ലേ?
ആഹ് അല്ല അങ്ങനെ നമ്മൾ രാവിലെ വിചാരിക്കുന്നു അന്നൊക്കെ നേരം വൈകും
ഫുഡൊക്കെ കഴിച്ച് കിടക്ക?
ആഹ് ഫുഡൊക്കെ കഴിച്ചു ഞാൻ ഇവിടെ അങ്ങനെ ഇരുന്ന് ട്രാൻസ്ക്രിപ്ഷൻ വർക്കും ചെയ്തുകൊണ്ടിരിക്കയായിരുന്നു.
അതെ ആഹ് പിന്നെ എന്താ ഇന്ന് ഫുഡ് ഉണ്ടാക്കി ഓ ഇന്നലെയും ഇന്ന് ആയിട്ട് മഴന്നെ
ഉം ഇപ്പ ഇച്ചിരി തെളിയുണ്ട്
ഉ
ഉം
എന്ത് മഴ വെച്ചിട്ടാ കാറ്റും ഉണ്ട് മഴയുണ്ട്. ഒരു കാറ്റ് വീശുമ്പോഴത്തിന് കറണ്ടും പോകും.
ആഹ് അതാണ് നല്ലത്
മഴ വെരുന്നൊള്ളൂ
മഴ വരുമ്പോഴേക്കും കരണ്ട് പോവാ
കറന്റ് പോവും പോവും ആ
ലൈന് മ്മേ എന്തെങ്കിലും മരങ്ങളൊക്കെ ടച്ച് ചെയ്യുന്നുണ്ടാവും.
ഓഹ് മരങ്ങളന്നെ അല്ലെ ഫുള്ള് ലൈനമ്മക്ക് ആയിട്ട് റോട്ടിലൊക്കെ ഭയങ്കര ഇതല്ലേ. പിന്നെ റോട്ട്ത്തതാണെങ്കി അങ്ങ് ഓര് വന്നു വെട്ട് ട്ടും വീടുകളില്ള്ളൊന്നും വെട്ടൂലല്ലോ ആഹ് ഫുഡൊക്കെ കഴിച്ചു
എന്താന്ന് കറി ഇണ്ടാക്കിയേ?
കറിയൊക്കെ ഇന്നലെ ഇന്നലത്തത് അഡ് ഇന്നലത്തത് അഡ്ജസ്റ്റ് ചെയ്തക്കാ മീന്
അഡ്ജസ്റ്റ്മ്മെലാ ഇന്ന് അഡ്ജസ്റ്റ്മെന്റ് ആണോ ചോയിക്കാ
ആഹ് ആണ് ആരു ഇല്ലല്ലോ അമ്മള് ഒറ്റയ്ക്കല്ലേ അപ്പൊ പിന്നെ അങ്ങനൊക്കെ അഡ്ജസ്റ്റ്മെന്റ് പോവാ
ആഹ് ആഹ്
അവിടെന്താ കറി
ഇവിടെയും ചെറുതായിട്ടൊക്കെ തട്ടിക്കൂട്ടെന്നെയാണ് ഇവിടെ ചെറുതായിട്ട് തട്ടിക്കൂട്ടെന്നെയാ ഇന്നലും ത്തെ കറിയൊക്കെന്നെയാണ് ഇന്നും
മ് പിന്നെ മഴായിട്ട് ഇന്ന് മീനും വന്നില്ല.
ആ ആഹ് ആ എറച്ചിയിണ്ട് ചിക്കന്ണ്ട്.
മ് ചിക്കണ്ടെങ്കി പിന്നെ വേറോന്നും വേണ്ടല്ലോ.
മ്
മ് മ്
വേറെന്തുവാ. മോളോറങ്ങി എണീറ്റ് വരിയ അപ്പ അവൾക്ക് ഒറങ്ങി എണീറ്റ് വരുമ്പോ എന്തെങ്കിലൊക്കെ കഴിക്കാൻ വേണം.
ഏഹ് അപ്പ എന്താ എഹ് ഒപ്പ തന്നെ ചായെ ചായയും കൊടു
ഇല്ല ചാ ഈച്ച അതൊക്കെ ഇനി വൈകുന്നേരം അവൾക്ക് ഉറങ്ങെണീ റ്റു വരുന്ന വ് സമയത്ത് അത് ശീലായി പോയി.
ഓഹ് എപ്പ എഴുന്നേറ്റ് വന്നാളുംമ്പ അങ്ങനെ തന്നെ.
ആഹ് ഇല്ലാന്ന് പറഞ്ഞ വീടെടുത്ത് തിരിച്ചിടും.
ഓഹ് പിടി വാശിയാവുലെ
മ് പ് വാശി പിടിക്കണ്ട സമയല്ലേ, അവര് ചെറിയ പ്രായല്ലേ.
ആ ആഹ് പേറെന്തുവാ? വിശേഷം പിള്ളേരൊക്കെ വരാറായില്ലേ?
ആഹ് കൊറച്ചേരം കൂടി മൂന്നേ കാലയില്ലേ നാല് മണി നാലര ഒക്കെ ആവുമ്പോത്തിന് എത്തും.
മ്
ഒന്നു ഓഹ് ചായയും ക ഒന്ന് റസ്റ്റ് എടുക്കുംപോ അടുത്ത ഡ്യൂട്ടി
ആ അതാ ഞാൻ പറയാൻ നിന്നെ
ഉം ഇഞ്ഞിപ്പടെ വന്നാ അവർക്ക് ചായ കൊടുക്ക പാത്രം കഴുക
എന്താ കടി എന്താ ഇണ്ടാക്കി വെക്കാ
എന്തെങ്കിലൊക്കെന്നു വേണം
ബേക്കറി അഡ്ജസ്റ്റ് ചെയ്യുവ
ഇല്ല ബേക്കറി അഡ്ജസ്റ്റ് ചെയ്യൂല ഇണ്ടാക്കന്നെ വേണം
ആഹ് അത് നല്ല കഥ
ബേക്കറി പറ്റന്നില്ലേ അവർക്ക് വെറുതെ ഇരുന്നിട്ട് കഴിക്കാൻ ബേക്കറി വേണട്ടോ സ്കൂളിട്ട് വന്ന് ബേക്കറി കഴിക്കാൻ പറഞ്ഞാൽ പറഞ്ഞാ ഓര് ചോയിക്കും വേറെ ഒന്നും ഉണ്ടാക്കിട്ടില്ല വേറെന്നും ഉണ്ടാക്കിട്ടില്ല
മ് ഹ് ഹു
മ്
വേറെ എന്നും ഇങ്ങനെ എണ്ണ പലഹാരങ്ങൾ കൊടുക്കാതിരുന്നാ എന്തെങ്കിലും
എണ്ണ പലഹാര ഉണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും അതിനെന്താ ച്ചട്ട് ഒരാൾക്ക് പറ്റണ്ടത് ഒരാൾക്ക് പറ്റൂല രണ്ടൾക്ക് രണ്ട് വീതം അങ്ങനെ ആകുമ്പോ നമുക്ക് ദേഷ്യം ഇ പുടു പേമി
ആ എന്റെ മ്മാ എനിക്ക് ണ്ടൊരു അനിയത്തി അനിയത്തിക്ക് നാല് പിള്ളാരാട്ടോ നാലിന് നാലെണ്ണം വേണം
ഓഹ്
നോമ്പിനൊക്കെ റമളാ മാസ തൊക്കെ വൈകുന്നേരം ആവുമ്പോൾ പറയും ഞാനതിന ഒരു മൂലൊക്കെെ ചുരുട്ടി.. കുട്ടി വെച്ചാമതി അതുപോ ഓലായി പിള്ളേർ കൊന്നു വേണം ഹസ്ബന്റിന് വേറെ വേണം അങ്ങനെ അഞ്ച് ഐറ്റംസ് ബാക്കിക്ക
അപ്പ നമ്മൾ വിചാരിക്കും നമ്മൾ നോമ്പോൽക്കാതിരി ഒക്കെ നല്ലേ ഒലുക്ക്ണ്ടായി കൊടുക്ക ഹ് അയ്യോ
ഒരാൾക്ക് പറ്റുന്നത് മറ്റാൾക്ക് പറ്റേല്ല
എല്ലാർക്കും പറ്റണതാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനൊരു സു ഞാൻഎന്തെങ്കിലും ഒന്ന് ണ്ടാക്കിയാൽ മതി ഇതങ്ങനെയല്ലേ ഒരാൾ ഇത്ണ്ടാക്കി കൊടുത്താ ഇതാപ്പം ണ്ടാക്യെ ത് ഇൻക് വാണ്ട അപ്പൊ മറ്റയാൾ കേൾക്കും ഓ ആ വാക്ക്ങ്ങട്ട് കേൾക്കുമ്പോങ്ങട്ട് ദേഷ്യം പിടക്കു
അല്ല അവർക്ക് കിട്ടുമന്ന് അറിഞ്ഞിട്ട്
ആഹി കിട്ടി ആ കിട്ട പിന്നെ ആര കുളിച്ചാൽ തന്നെ കുട്ടികൾ വരുമ്പോഴത്തന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്ക എന്തെങ്കിലും ഉണ്ടാകിക്ക വന്നാലും ഓൽക്ക് ഫോൺ ചെയ്യും എന്താ ഉണ്ടാക്കി തിന്നോയിചിട്ട്
ആഹ ഹ
അ ബേക്കറി ഒക്കെ കൊടുക്കർഞ്ഞ അവർക്കും ഇഷ്ടല്ല സ്കൂൾട്ടര്മ്പം ബേക്കറി കൊടുക്കണത്
ഉ നല്ലതല്ല അത്പ്പ ഈ ഇപ്പ എണ്ണേൽ ഇങ്ങനെ വറുത്തെടുക്കണല്ലേ
ആഹ് കുട്ടികള് വിശന്നിട്ടാവും വര അപ്പൊ ഈ ബേക്കറി കൊടുത്തിട്ടല്ല എ അഡ്ജസ്റ്റ് ചെയ്യാപറിം എന്നാ ചോറെന്തേം കഴിക്കൂല്ല
ആഹഹ്
ഇഞ്ഞി വല്ല ബിരിയാണിയോ അങ്ങനത്തോക്കെ കയി എന്താണെങ്കിലും ഓല് കഴിക്കും സാധാ ചോറ് കഴിക്കില്ല
പ്പ്ം പിള്ളേരൊക്കെ അങ്ങനെന്നെ
മ് നമ്മളൊക്കെ നമ്മളൊക്കെ സ്കൂളിട്ട് വന്നിരുന്ന സമയത്ത് എന്തായാലും കഴിച്ചും ചായിണ്ടായിനിലെ രാ ഉച്ചകത്തെ ചോറ്
ഉച്ചക്കത്തെ ആഹാ ചോറുണ്ടാവും
അത് വേണെങ്കി കഴിക്കും
വേ വേണങ്കി തിന്നോന്ന് പറയും വേണ്ടെങ്കി തിന്നണ്ടാ വെഷ് വെഷ്ക്കുമ്പോ വന്ന് തിന്നോളും പ്പം പറയാ ഞാന എപ്പോഴും ന്റെമ്മച്ചിന്റെ എടുത്ത് പറയും അത്
ഇപ്പൊ ഞമ്മള് അവർക്ക് ഉണ്ടാക്കി കൊടുക്കൽ കൂടുതലായിട്ടാണ് അവർങ്ങനെ കാട്ട് ണത്
മ്
ഉം മ് പിന്നെല്ല ഞമ്മടൊന്നും ഇതെല്ലാം ഇപ്പ കടന്നു പോണത്
ഉം അതാ കാലം മാറിയില്ലേ
കാലം മാറി ആ
അത് അതായിരുന്നു നല്ലത് ആ കാലായിരുന്നു നല്ലത് ആർക്കും പരാതിയും പരിഭവം ഒന്നും ഉണ്ടായില്ലായിരുന്നു
ഇല്ല അല്ല ഒന്നുല്ല
ഉം
ഉം പിന്നെ വേറെന്താ ഉച്ചാകവുംപോഴത്തിന് കുട്ടീടെ ഉറക്കം കഴിഞ്ഞൂല്ലേ
ഈ സമയം ആവും ഉണരാൻ അവള് പോയി ഇവിടെ തൊട്ടടുത്ത് അങ്കലവാടിണ്ട് അപ്പൊ എനിക്കങ്ങ് ഇറങ്ങി പോവാൻ പറ്റാത്തോണ്ട് അമൃതപ്പൊടിയില്ലേ
ആഹ്
അപ്പൊ അതിനിപ്പ നമ്മടെ ഫേസ് വേണം ഫോട്ടോ എടുക്കണം
ഏഹ്
അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും പോയാൽ കിട്ടിയായിരുന്നു
ഉഫ അങ്ങനെയൊക്കെ ഉണ്ടോ
ഇപ്പൊ നമ്മളന്നെ പോണം രക്ഷിതാവന്നെ പോണം പോയിട്ട് നമ്മടെ ഫോ ഫോണില് അവരെ ഫോണില് നമ്മടെ മോഖം ഫോട്ടോ എടുക്കണം എന്നാലേ നമക്ക് പൊടി കിട്ടു അപ്പൊ ഇന്നലെ ആ ടീച്ചർ ഇവിടെ വന്നിട്ട് എന്റെ ഫോട്ടോ എടുത്ത് പോയി എനിക്കന്ന് ഇറങ്ങി പോവാൻ പറ്റാത്ത തൊണ്ട് അപ്പൊ ഇന്ന് പ്പ അവളെ തൂക്കെടുക്കാൻ വേണ്ടിട്ട് കൊണ്ടോയി
ഏഹ് ഏഹ്
തൂക്കൊന്നുല്ല എട്ടര ഒമ്പത് കിലോനൊക്കെ ഉള്ളൂ
ഇപ്പൊ അംഗനവാടി പോയ എല്ലാം കിട്ടും ല്ലേ
ആഹ് ഇപ്പൊ പിള്ളേർക്കൊക്കെ എല്ലാതും ഉണ്ട് നെ ഇഡ്ലി സാമ്പാർ കൊയ്ക്കട്ടെ
ഓഹ് ഓഹ് ഓഹ്
എല്ലാ സംഭവങ്ങളുണ്ട് ഒരു പൊടി ഉപ്പ് മാവ് ഉണ്ടായിരുന്നു
ഓഹ് അതന്നെ
ഉമ് മൊട്ട പാല്
പ്പ എല്ലാണ്ട് ബിരിയാണി അങ്ങനെ പക്ഷെ ഇപ്പത്തെ കുട്ടിൾക്ക് പോവാനും നല്ല ഇൻട്രസ്റ്റ് ആണ്
ആഹ്
ഉമ്
അല്ലെ അന്നൊരു മഞ്ഞ പൊടിയുടെ ഉപ്പ് മാവ് ഉണ്ടായിരുന്നില്ലേ നല്ല ടേസ്റ്റ് ആയിരുന്നു വേറൊരു ടേസ്റ്റ് ആയിരുന്നു അതിന് ആഹ് ഇട്ട് കഴിക്ക തേങ്ങയൊക്കെ പഞ്ചസാ രയൊക്കെ ഇട്ട് കഴി
അതെങ്ങനെയാ വെച്ചിട്ടാ ഞ ഞങ്ങളൊന്നും ഞങ്ങളൊക്കെ കുറച്ചൊക്കെ ഉള്ളു കേട്ടോ അങ്ങനെ ഇടക്ക് എന്നിട്ട് ഞങ്ങള് അടുത്ത വീട്ടി അടുത്ത വീട്ടിലെ എന്ന് പറഞ്ഞാ വീട്ടില് കുടുംബത്തത്തെ കൂട്ടിങ്ങനെ അംഗനവാടിയിൽ പോയിട്ട് അത് കൊണ്ടുരൂട്ടൊ അവരോട് ചോദിച്ചാ തീരെ തരും നമുക്ക് നല്ല ഇഷ്ടമാണ് പക്ഷെ കുട്ടിയോട് ചോദിച്ചാ തരൂ അങ്ങനെയൊക്കെ ആർന്നു അത് നല്ല ടേസ്റ്റ് ആണേ
ഉം ഇപ്പൊ ഉപ്പ് മാവുണ്ടോ ഉപ്പ് മാവണ്ടോന്ന് എനക്കറിയത്തില്ലട്ടോ
ഇന്ന് ഇപ്പ നിർത്തിച്ചപ്പോ കുട്ടികൾ ഒറങ്ങി നീച്ച് കഴിഞ്ഞാ അവിടന്നന്നെ
ആ പായസം കൊടുക്കുന്നണ്ട് ഉം ഇല്ല എന്താ നമ്മള് വീട്ട്ക്ക് കൊ കൊ കൊടുത്ത് വിട്ടുന്ന സാധനങ്ങൾ അവിടെന്ന് തന്നെ പിള്ളരെ കൊണ്ട്
പിള്ള ആ കേൾപ്പിക്ക അപ്പൊ അങ്ങനെ കേൾക്കണ
കഴിക്കാൻ ഇഷ്ടമുള്ള പിള്ളേർക്ക് നന്നായി
നന്നായിട്ട് കഴിക്കാ
നമ്മുടെ വീടിന്റെ അടുത്ത് അംഗലവാടിയാ അപ്പൊ അവര് ആ കൊഴുക്കെട്ടൊക്കെ ഇണ്ടാക്കാൻ വേണ്ടീട്ട് കറാമ്പട്ടല്ലേ
ആ ആ
ഇലൊക്കെ ഇട്ട് അതിന്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് പൊട്ടികാവരും വരും വാഴെന്റെ എലക്ക് വരും
ഓ ഓ കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കൊക്കെ ചെയ്യോ
ഏ
അങ്ങനവാടിന്ന് കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കൊ
അങ്ങനൊന്നുല്ല അത് അവര് അവര് പിള്ളേർക്ക് വേണ്ടിട്ടുണ്ടാക്കുന്നെ
ഓ ഓ
നമ്മക്ക് അമൃതപ്പൊടി കിട്ടും മാസം ഏഴ് പാക്കറ്റ്
ആ എന്നാ ഓക്കെ ട്ടോ
വേറെന്താ
വേറെന്താ വേറെ വിശേഷന്നുല്ല
ഉം എന്ന ശരിന്നാ